ഹലോ ഹലോ
ഹലോ ഹലോ ആഹ് കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം
ആഹ് ആഹ് ഹാ ആഹ് എന്ന എടുക്കുവായിരുന്നു? ഏഹേ? ചോറുണ്ടില്ല ചോറുണ്ണണം ഉം ഊണൊക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിച്ചില്ല ഞങ്ങള് രാവിലെ ചപ്പാത്തിയാണ് കഴിച്ചത് അപ്പൊ അത് കാരണം വിശപ്പില്ല
അത് ശരി ആ താമസിച്ചാണോ കഴിച്ചത്?
ആഹ് താമസിച്ച കഴിച്ചേ ഒരു പതിനൊന്ന് മണിയായി കഴിഞ്ഞു കഴിച്ചപ്പോ
കഴിഞ്ഞോ ആ ഞാനും അതെ താമസിച്ച ആഹ് മഴയുണ്ടോ?
മഴയുണ്ട് മഴക്കാറുണ്ട് രാവിലെ രാവിലെ ഒന്ന് ചാറിയായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പ നല്ല വെയില ഇവിടെ
ആഹ് ആഹ് ഹ് ഹ് ഉം
പിന്നെ പണിയൊക്കെ കഴിഞ്ഞോ അതോ? ആഹ് പുസ്തകം വാങ്ങിച്ചു രണ്ടു പേരുടെയും പുസ്തകം വാങ്ങിച്ചു ഒരു പുസ്തകം കൂടെ കിട്ടാനുണ്ട്
ആഹ് ആഹ് ആഹ കൊച്ചിന്റെ ആഹ് ആഹ് ബുക്ക് വാങ്ങിക്കണം ഉം ആഹ്
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ സ്കൂള് തുറക്കാൻ
അതെ അതെ രണ്ട് ആഴ്ച കൂടെ ഉള്ളൂ ഉം ഏത് പുസ്തകം കിട്ടാനുണ്ടന്ന് പറഞ്ഞെ
മലയാളം
മലയാളം ബാക്കിയെല്ലാം കിട്ടിയല്ലെ
ബാക്കി എല്ലാം കിട്ടി ഇപ്പൊ പുതിയ മോഡലൊക്കെ ഉള്ള പുസ്തകം എന്തോ രണ്ട് പേർക്ക് അവള്ടെ എല്ലാം കിട്ടി ഇനി അവന്റേം കൂടെ ഒരെണ്ണം കൂടെ കിട്ടിയാ മതി
ആഹ് അവന്റെ ഉള്ളല്ലെ ഉം
ബുകൊക്കെ‌ വാങ്ങിച്ച് കഴിഞ്ഞ് ഇനി എല്ലാം പൊതിയണം
ഉം ഉം ഉം ഉം പിന്നെന്നാ കൃഷി ഏതാണ്ട് താൻ ചെയ്തെന്ന് പറഞ്ഞെ എന്നതായിരുന്നു
കൃഷി ചെയ്ത
എന്തൊ കൃഷി ഏതാണ്ട് കിട്ടന്ന് പറഞ്ഞാര്ന്ന് ചെറിയ രീതിയില്
പയറ് പയറ്
പയറ് പയറ് മാത്രെ ഉള്ളൊ
പയറും പാവലും
പാവലും ഇത് വള്ളി ഇട്ട് കൊടുത്തോട
ആഹ് വള്ളിയൊക്കെ നമ്മളെ നെറ്റ് മേടിച്ചാര്ന്ന് അപ്പൊ ആഹ് നെറ്റ് കൂടെ നെറ്റ് നെറ്റില്ലെ
നെറ്റ് മേടിച്ചിട്ടാ ഹാ ഹാ ഹാ ഹാ
അപ്പൊ അതേ കൂടങ്ങ് കേറി അങ് പൊക്കോളും ഇനിപ്പ മഴ അയത്കൊണ്ട് ച ക്കിന്റ അകത്തല്ലെ നമ്മടെ തറ മണ്ണിലത് ഇടുവാര്ന്നു അല്ലാതിടുവാര്ന്നു
വെറും വെറും മണ്ണിലിടുവാര്ന്നൊ
മണ്ണില് കുഴ് ച്ചിടുവായിരുന്നു
ആഹാ എന്തെ ഇതങ്ങനെ വിത്ത് എങ്ങനെ എവിടന്ന് കിട്ടി
വിത്ത് നമ്മടെ പച്ചക്കറിക്കകത്തൂന്ന് കിട്ടിയത
അവ്ടെ ഇവിടുത്തെ ഈ നമ്മള് പഴുത്തത് എടുത്തൊ അതോ
ആഹ് അതെ അതെ അങ്ങനെ എടുത്ത് വെച്ചിരുന്ന്
ആഹ് ആഹ് ആഹ് പാവൽന്റെ എന്നതാ ഇത് പഴുത്തതിന്റെ കാ കിട്ടിയോ
ആഹ് പഴുത്ത ഒര് അത് മുറിച്ചപ്പൊത്തന്നെ ഒരു ചെറിയ ഒരു ഇത്പോലെണ്ടാ പക്ഷെ ഞാൻ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്നിട്ട് വല്ല എന്നാ എന്നിട്ട് അതിന്റെ ചോട്ടി വല്ലൊ ഇട്ട് കൊടുക്കുന്നുണ്ടൊ ഈ
ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇപ്പൊ ഇത് വളർന്ന് വരണം ആഹ്
ആഹ് ആഹ് ആഹ് ഈ ചാണകപ്പൊടി എവിട്ന്ന് കിട്ടി ചാണകപ്പൊടി
ചാണകപ്പൊടി നമ്മടെ അടുത്ത വീട്ടീന്ന് കിട്ടി അവിടൊരു പുള്ളി നമ്മടെ ആഹ് നമ്മടെ തൊട്ട അടുത്ത് തന്നെ ഒരു പുള്ളിക്കാരനുണ്ടെ ആഹ് പുള്ളിക്കാരനോട് അവിടുന്ന് വാങ്ങിച്ചു
ആഹ്
രണ്ട് ചാക്ക് ചാണകപ്പൊടി വാങ്ങിച്ചാര്ന്ന് രണ്ട്
ആഹ് എന്നാ വെലയാടൊ
എല്ലാത്തിനിവ്ട പിന്നെ നമ്മടെ ഇത് വെച്ച് തന്നെ കുരുമുളക് ഒരണം ഉള്ളത് ഉണ്ടായി വന്നേ ഇപ്പൊ കുരുമുളക് എങ്ങനി അത് വള്ളിയെല്ലാം പടർന്നൊന്നു പക്ഷെ അയിന് കാലില്ല
എവിടാ നമ്മുടെ ഇവിടാണൊ, മറ്റെ മറ്റെ പറമ്പിലാണോ.
മറ്റേ പറമ്പിലും ഇട്ട് നമ്മുടെ ഈ പറമ്പിലും ഇട്ടിട്ടുണ്ട്. അല്ലെ ഈ പറമ്പില കരുമുളക് ഇല്ല. ആ പറമ്പ് മാത്രെയൊള്ളു.
ആഹ് അപ്പൊ മരത്തെക്കൂടെ അവിടെ മരം ഉണ്ടൊ ഗേ
മരവില്ലെന്നെ. ഒരു പത്തല് ഞാനിപ്പോ അ അവരോട് ചോദിച്ചിട്ടുണ്ട് ഒന്നക്കാല്.
ആഹ് ഹഹ് ഹ് ഹ്
ന്ന് പറഞ്ഞിട്ടുണ്ട്
ഈ പിന്നെ ചാണകപ്പൊടി എന്നാ എത്ര രൂവയായി.
നാപ്പത് രൂപ ഒരു കൊട്ട ഒരു വാ
ഒരു കൊട്ട ചാണകം മുപ്പത് രൂപ. അത് ശരിയാ ഉം ഉം ഉം ഉം പിന്നെ വേറെന്നാ നമ്മുടെ ഈ പിന്നെ പച്ചക്കറിയുടെ തൊലിയൊ ഇത് കൊണ്ടിടുവാ ഈ സവാളേടെ ഒക്കെ തൊലിയൊക്കെ
ആഹ് പിന്നെ ഇയ്യോ മുട്ടത്തോട് സവോളയുടെ തൊലി. കിഴങ്ങിന്റെ തൊലി.
ആഹ് ആഹ് മുട്ടത്തോട് പൊടിച്ചിടുവോ.
ആഹ് മുട്ടത്തോട് പൊടിച്ച്ടും. മൊട്ടത്തോട് ഞാനിപ്പ എന്നാന്ന് അറിയുവോ ചാരത്തിനകത്ത് മിക്സ് ചെയ്ത് അങ്ങിടും.
ആഹ് ആഹ് ആഹ് ഇവിടെ ഈ പിന്നെ മുട്ടയുടെ തോടൊ ത് ഇവ്ടെന്നോട് ചെ എന്നെ കൊണ്ട് വെപ്പിച്ചേക്ക്വ. ഞാ ഒരു കുപ്പിക്കാത്ത്ട്ട് വെച്ചേകുവ മൊട്ടേട തോടും മ റ്റ് ചായേട ഇതില്ലെ.
ചായേ
എന്നാ തേയ്ലേട ചണ്ടിയില്ലേ ഞമള് ചായ ഇട്ത്ത് കഴിയുമ്പോള്ള.
അതെ അതെ അതെക്ക നല്ലത് കോളാ
ഇത് ചെടിച്ചോട്ടി ഇടാനാന്നും പറ്ഞ്ഞോണ്ട്.
ആ നല്ല സൂപ്പറ് വളവാ. പിന്നെ ഒണ്ട് പിന്നെ നമ്മുടെ ഐസ്കട്ടെ ഒണ്ടല്ലോ ഐസ്കെട്ട ഈ പ്രോസാക്ക്ക്ക്ടുവാണെങ്കി ഐസ്ക ട്ട നമ്മള് നല്ല കട്ടയാക്കിട്ട് റോസായ്ട ചോട്ടിലൊ ന്ന് ഐസ്കട്ട ഇല്ലെ ഐസ്കട്ട
ആഹ്
ഐസ്കട്ട നമ്മള് ക ട്ട ആക്കിയിട്ട് റോസാട ചോട്ടിലിടുവാണെന്ന്ണ്ടെങ്കി കൊറേ നേരത്തേക്ക് അത് അത് പെട്ടെന്നങ്ങ് അലുത്ത് പോകത്തില്ല നല്ല കട്ട.
ആ ഹാ ഹാ ഏ വെള്ളൊഴ്ക്ക്ന്നെന് പകരോ.
വെള്ളൊഴിക്ക്ന്നത് നല്ല കട്ടയാക്കിയിട്ട് ഐസ് കട്ട കൊണ്ടയ്ന്റ ചോട്ട്ല്
ആഹ് ഹ ഹ ആഹ്
അപ് പെതീയെലെ. അത് മെൽറ്റായ് പോത്തൊള്ളു.
ആഹ്
അങ്ങന കൊറെ. ഇപ്പ പിന്ന മഴക്കാലവായോണ്ടിടണ്ട ആ വേനൽക്കാലത്തെക്കെയാര്ന്ന് അങ്ങന ചെയ്യല്.
ആഹാ ഹ. ഇപ്പം മഴ പെയ്ന്നോണ്ട് ഇബ്ട് ഇപ്പ രാവിലെ പൊയ്ട്ട് ഇവ്ട വെള്ള ഒഴി ക്കാനായിട്ട് അവനെ കൊച്ച്നെ ഏപ്പിച്ചേക്ക്ന്നത്. രാവിലെ വൈകിട്ടും വെള്ളം ഒഴ്‌ച്ചോണംന്ന് പർഞ്ഞട്ട് ആഹ്
ഒരു വളവ്ടാം കേറിക്കഴ്‌ഞ്ഞ എന്റെ ദൈവമെ എന്റരൊ റോസെയെല്ലാ അങ്ങനാന്നെ പോയെ
ആദ്യമേ വറ്റേ എല്ലുപൊടിം പിന്നെ മണ്ണും എല്ലാം കൂടക്കൂട്ടി കൊഴച്ച്കൊണ്ട് അയ്ന്റ ചൊട്ടി ഇട്ട ആ ഇ ട്ട് മ എല്ലാകുടെ മിക്സെയ്തട്ടാര്ന്ന് പിന്നെ ചെടി വെച്ചതെ. തൈ വെച്ചത് ആ പിന്നെ വെള്ളൊഴ്‌ച്ച് കൊട്ക്കുന്നുണ്ട്. ഇതൊക്ക കൊട്ക്കാനാന്ന് പർഞ്ഞൊണ്ട് എട് ഒപ്പിച്ച് വെച്ച്ട്ടൊണ്ട്. ചായെട ഞണ്ടിം മൊട്ടത്തോടു ഒക്കെ.
മൊട്ടത്തോട് റോ മറ്റെ ഉള്ളിടെ, തൊലില്ലെ സവോളാട തൊലി
ആ അ ഹ അതൊന്നും വെക്ക്ന്നില്ലടോ അതൊക്കെ ഞാ കൊണ്ട് കളയ്യാണ്. ഞാന് ഓർക്കത്തില്ലാ കൊണ്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കൊണ്ടങ്ങ് കളയും ഇത് മാത്രം എട്ത്ത് വെച്ചിട്ടൊണ്ട് എന്നോട് പറഞ്ഞു നീ ഒന്നും കൊണ്ടിടെണ്ടാ ഞാന് ഇട്ടോളാന്ന് പറഞ്ഞു എടുത്ത് വെച്ചാ മതിയെന്ന് പറഞ്ഞു
പച്ചക്കറീടെ ഫുൾ വേസ്റ്റൊണ്ടല്ലോ ഒര് വേസ്റ്റ് പോലും കളയര്ത് പച്ചക്കറിടെ ടെ ഒരു വേസ്റ്റും കളയര്ത് ഫുള്ളും വളവാ ഇതെല്ലാം കൂടെ ഒരു ചെടിടേ ചോട്ടിലോട്ട് കൊണ്ടിടുവോ ഇന്ന്ട്ട് ആഹ് ഞാനെങ്ങനാന്നറിയോ ചെയ്യുന്നെ നമ്മളൊരു ചേ ഏതേലും ഇപ്പം മൈലാ ഇപ്പ ആഹ് മൈലാഞ്ചി ഒണ്ടല്ലോ അവിടെ മൈലാഞ്ചി വെച്ച് പിടിപ്പിച്ച കൊണ്ട് ആ മൈലാഞ്ചീടെ ചോട്ടിലോട്ട് കൊണ്ടങ്ങിടും ഫുൾ വേസ്റ്റും ഇന്ന്ട്ട് കൊറച്ച് മണ്ണ്ട്ടങ്ങ് മുടീ ഇടും ഇന്നട്ടൊരു കൊറച്ച് നാള് കഴിയിമ്പ ത്തേന് അതയ്നാത്ത് കെടന്നങ്ങ് വള ഇന്നട്ട് ആ മണ്ണ് കോരിയാണ് ഞാന് ബാക്കിയൊള്ള ചെടികളൊ ക്കെല്ലാം കൊണ്ട് ഇട്ന്നെ അങ്ങനെയാ ഞാൻ ചെയ്യ്ന്നെ ആഹ് അപ്പ അത് നല്ല വളവല്ലേ
ആഹ് ആഹ് ആഹ് മറ്റേ ആ നമ്മടെ മറ്റേ പറമ്പിലി ഇടുന്നെ ഇന്നാളെനിക്ക് കോവയ്ക്ക തന്നില്ലായിരുന്നോ?
ആഹ് ആഹ് പിന്നെ അതൊണ്ട് അതൊരിക്കലും പോകത്തില്ലടോ ആഹ് ഒരു കോവല് പിടിച്ചു കഴിഞ്ഞാ ജീവിതത്തിലൊരിക്കലും പോവത്തില്ല അത് അതാ
ആഹ് കിട്ടുന്നൊണ്ടോ കോവക്ക അതേന്ന് കിട്ടുന്നൊണ്ടോ?
ഇഷ്ട്ടം പോലെ കോവയ്ക്ക തിന്ന് തിന്ന് മടുത്ത് അത് കാര്ണം ഇപ്പം ഇന്നലെ കോവയ്ക്കാ മെഴുക്കു പെരട്ടി ഇന്നിപ്പോ പാവയ്ക്കാ തോരനായിരുന്നു.
ആഹ് ആഹ് ആഹ് പിള്ളാര് കൂട്ടുവോ ഈ കോവക്കാത്തോരനൊക്കെ?
ത്തി ഞാനും ചേട്ടനും മാത്രേ കഴിക്കത്തുള്ളൂ പ
കഴിക്കത്തൊള്ളൂ തോരം വെക്കുവോ അതോ മെഴുക്കുവരട്ടി വെക്കുവോ? ഉം താനീ മെഴുക്കുവരട്ടി വെക്കുമ്പത്തേനും വെ വെള്ളം ഒഴിച്ച് വേവിക്കുവോ അതോ ചുമ്മാ എണ്ണക്കാത്തിട്ട് വറ് കോരും
ഫുള്ള് എണ്ണക്കാത്താ എന്റെ കറികള് മൊത്തം
ആഹ് ഈ വെളിച്ചണ്ണ എടുത്തിട്ട് ചു അരിഞ്ഞിട്ട് കനം കൊറഞ്ഞരിഞ്ഞിട്ട് ചുമ്മാ മറ്റേ നമ്മടെ കെഴങ്ങ് പോ വറ് ത്തിട്ട് കോരുന്ന പോലെ കോരി എടുക്കുവാണോ?
ആഹ് അങ്ങനാ അങ്ങനാ അങ്ങനാ അങ്ങനല്ലാ ഞാൻ നോർമലായിട്ടല്ലടോ ഞാനാകെ ഒണ്ടാക്കുന്നത് കെഴങ്ങുമെഴുക്കുവരട്ടി മാത്രേ ഒള്ളൂ നമ്മടെ ഇങ്ങനെ എണ്ണക്കാത്ത് ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്നെ ബാക്കി എല്ലാം മെഴുക്കുവരട്ടിം എണ്ണക്കകത്ത് തന്നെ വേവിച്ചെടുക്കുവാ അല്ലാതെ സെപ്പറേറ്റ് വെള്ളം ചേർ
ചേർക്കത്തില്ലാ എണ്ണക്കാത്തിട്ട് മൂപ്പിച്ചെടുക്കുവാന്നോ
മൂപ്പിച്ചെടുക്കുവാ അത് എങ്ങനാന്നറിയാവോ ഫസ്റ്റില് നമ്മള് മെഴുക്കു വരട്ടി അടുപ്പേ വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലെയ്മില് നമ്മള് തീ കത്തിച്ചങ്ങ് വെക്കണം അപ്പത്തേനും നമ്മക്കേകദേശം അറിയാവല്ലോ നല്ലപോലെ തീ കേറിയെന്നും മനസ്സിലാവോല്ലോ ചട്ടിക്കാത്ത് ഇന്നിട്ട് നമ്മളാ ഫ്ലെയിംമങ്ങ് ഓഫാക്കണം. അന്ന്ട്ടൊരു ആഹ് പത്ത് മിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളെളക്കി കഴിയുമ്പോ അത്രയും ഭാ വെന്തിരിക്കും കാരണം ഗ്യാസും ലാഭിക്കാം നമ്മക്കങ്ങനെ
ആഹ് ഉം
ആഹ് ആങ്ങനെയാണ് ഈ ട്രി ക്കെനിക്ക് പറഞ്ഞ് തന്നെ അമ്മയാ ചേട്ടന്റെ അമ്മയാ പറഞ്ഞ് തന്നെ നമ്മള് മെഴ് ക്കുവരട്ടി എല്ലാം കൂടെ അന്നേരം വഴറ്റീട്ട് അടച്ചു വെക്കൂല്ലോ ഫസ്റ്റില്തന്നെ അടച്ചു വെക്കൂല്ലോ
ആഹ് ഒരു വശം വേവാനായിട്ട് എന്നിട്ട് തിരിച്ചിടും അല്ലേ മറിച്ചിടും
ഒല്ലാ ഒന്നും മറിക്കണ്ടെന്ന് നമ്മളാദ്യം ഒറ്റ എളക്കെളകി ഫുൾ ഫ്രെയിമില് നമ്മള് അടച്ചങ്ങ് വെക്കുവാ അപ്പ അത്രയും തീ അതിനകത്ത് കൊള്ളും ആഹ് ചട്ടീടെ അടിയിൽ നല്ല തീയിലങ്ങനെ ആവിയിലങ്ങനെ കേറിക്കൊണ്ടിരുന്നൊരു പത്ത് ഒരു അഞ്ചു മിനിറ്റ് വെക്കണ്ട അയ്നിപ്പറം നമ്മള് തീയങ്ങ് ഓഫെയ്തിടണം അപ്പാ ചട്ട് ചട്ടീടെ ചൂടു കൊണ്ട് ഇതിനകത്തെ സാധനം വേകുവാ അപ്പൊ ഗ്യാസ് ലാഭിക്കാന്ന്
അഹ്
ഗ്യാസിന് ലാഭം ഉണ്ടാവും എന്നിട്ടൊരു പത്ത് മിൻറ്റ് പത്ത് മിൻറ്റെടുക്കണ്ട ഒരഞ്ച് മിൻറ്റ് കഴിഞ് നമ്മളാ മൂടി തുറന്നു പോകും മ്പത്തേനും ആ സാധനം വെന്തിരിക്കും പിന്നെ നമ്മള് സിമ്മിലിട്ട് നമ്മള് റോസ്റ്റൈയ്താ മതി അതിനെ. ആഹ് അങ്ങനെയ ചെയ്യുന്ന അങ്ങനെയ ഞങ്ങള് ചെയ്യുന്നെ.
ആഹ് അഹ് അഹ്
ഇവ്ടെ എല്ലാ പാചകവും തോരനാണേലും ഇങ്ങനെ തന്നെയാ ഫുള്ളായിട്ട് എല്ലാം എളക്കി ഇങ്ങനെ വെച്ച് അത്തിപ്പ
ഒഴിക്കത്തില്ലലേ?
വെള്ളം ഒഴിക്കത്തില്ല ഫുൾ ഫ്ലെയിം കൊടുത്തേച്ച് പത്ത് മിനിറ്റത് ഒന്നിനും ഒരു മെഴ്ക്കുവര്ട്ടിക്കും തോരനും ഞാ വെള്ളം ചേർക്കത്തില്ല
തോരനൊന്നും ഞാനിവിടെ പയറൊക്കെ വേ ശകലം വെള്ളം ഒഴിച്ചാ ഇവിടൊന്നും ആരും വെള്ളം ചേർക്കേല്ല ഇവിടെ നമ്മടെ നാത്തുന്നൊക്കെ പാ പെയ്ന്നാണ എന്നോട് പറഞ്ഞ് പയറിന്റാത്ത് വെള്ളവുണ്ട് അയ്ന്റതെർങ്ങി തന്നെ വെന്തോളുംന്നർഞ്ഞ് മൂടിവെക്കത്തെയുള്ളൂ ഉപ്പുന്നീര് ഒഴിച്ച് ഞങ്ങളവിട ചെയ്താ കണ്ടിട്ടുള്ള ഇച്ചരി വെള്ള ഒഴിക്ക വേവിക്കുന്ന പയറൊക്കെ വെക്കുമ്പോഴേക്കും
ഞങ്ങളെ ഞാനും വെക്കത്തില്ല എന്റെ അമ്മയും വെക്കത്തില്ല ചേട്ടന്റെ അമ്മയും വെക്കത്തില്ല വെള്ളം ആഹ് ആ വിയിൽ നമ്മുടെ അടപ്പ് ആവിയിൽ ഇങ്ങനെ വെള്ളം വരുമല്ലോ തന്ന താനെ വെള്ളം അതിനകത്ത് വരുവല്ലോ ആ വെള്ളത്തിനകത്ത് നിന്നങ്ങ് വേകുവാ
ഉം ഞാനാണ് കോവക്കക്കെ ശകലം വെള്ളം ഒഴിച്ച് വേവിക്കും വേവിച്ചിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് മൂപ്പിക്കുന്ന ആഹ് പിന്നെ ആ എണ്ണ ഒഴിച്ച് മൂപ്പിക്കുന്ന വെണ്ടയ്ക്ക മാത്രേള്ളൂ നേരിട്ട് എണ്ണയ്ക്കകത്തിട്ട് ചെയ്യുന്നത്
ആണല്ലേ
ആക്ക കഴിഞ്ഞ ദിവസം ഈ ചക്കക്കുരു ഇവിടെ ഉണ്ടാവാലും ചക്കക്കുരു അവൻ കൊച്ചു പറഞ്ഞു അവന് വ വലിയവൻ പറഞ്ഞ് അവന് ചക്കക്കുരു ഫ്രൈ ചെയ്യുന്ന പോലെ വേണോന്ന് പറഞ്ഞെന് അവൾ ഉരുളക്കിഴങ്ങിന ഇത് പിന്നെ മാറ്റി റ്റിട്ട് ഞാൻ വെള്ളം ഒഴിച്ചും ചക്കക്കുരു വേവിച്ചിട്ടും പിന്നെ എണ്ണക്കകത്തി ഇങ്ങനെ മറ്റേ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്തു ഇതാക്കി അല്ലെങ്കിൽ ഞാനിത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെകത്തോട്ട് തന്നെ എണ്ണ ശകലം എണ്ണയൊഴിച്ചിട്ട് ചുമ്മ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പൊ ചിലരൊക്കെ ഒന്ന് ഒന്ന് പിടിക്കാത്ത രീതി വര ത്തില്ലേ അങ്ങനെ വരികേല
ആഹ് ആഹ് ആഹ്
ഓഹ് ഇങ്ങനെ ചെയ്തപ്പോഴത്തേനും അത് ഓക്കെ ആയി ശരിയായി
ഇതാ നല്ലത്
ആഹ് ഇന്നന്നാ ഉച്ചക്കന്നാ വല്ല കറി വല്ല സ്പെഷ്യൽ അൽ എല്ലാം ഞാൻ എല്ലാം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ മസാലയിടും ചിക്കൻ മസാലയില്ലല്ല മറ്റേ ഇറച്ചി മസാലയില്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് അതും കൂടിട്ട്
ഉം അതാ അതാ ടേസ്റ്റ് ശകലം കുരുമുളക് പൊടിയും കൂടിടുവാണേ നല്ലാ
ആഹ് അ ഇറച്ചി മസാല ഇടുമ്പോഴ ഒരു മണം വരും അത് മൂ ക്കുമ്പഴേ വേവുമ്പഴേ
ച്ചത് മാത്രം മതി ചോറുണ്ണാൻ
ആഹ് ആഹ് ആഹ്
ഇനിയെല്ലാം അടുത്ത പരിപാടി എന്